ആഹ
എന്താ വർത്താന
നല്ല ഒത്താന എന്താ അവിടെത്തെർത്താനോ
ഇവിടെ എന്താ ഇപ്പൊ കൊഴപ്പൊന്നുമല്ല ഉഷാറായിട്ട് പോകുന്നു
ഓ ചോറൊക്കെ കഴിച്ചോ
ഓ ചൊറു കഴിച്ചു
ഓ എന്തേെന്നന്ന്
എെ ചിക്കന ആായിരുന്നു
ഓ ചിക്കൻ എന്താ കറി വച്ചൊക്കെ
അത് ഞങ്ങള് വരട്ടി വെക്കല്ലോ
എന്നെച്ചക്ക് വര
അതെ അങ്ങനെ ഉള്ളിയും തക്കാളിയന്തൊക്കെ വാട്ടിയണ്ടേ നല്ല മറ്റേ ഇഞ്ചി വെളുത്തടെൊക്കെ ചതച്ചിട്ട് നമ്മള് കൊറെേ വെള്ളം പാവില്ല ഇെ മസാലപ്പൊടികള കിട്ടാണ്ട് നമ്മൾ കൂടുതൽ വെള്ളം വരുമ്പോഴാണ് ടേസ്റ്റ് അത്ര ഇഷ്ടല്ല കണങ്ങളൊന്നും ആരും കൂട്ടൂല നമ്മ കറിക്ക് വെച്ചാലേ അതെ ക്ക പൊരിച്ചാണ്ട് ഇങ്ങനെ കടായി രൂപത്തിങ്ങനെ വെക്കുമ്പോ കുട്ടികളയ എല്ലരും കഴിക്കും
ആ പിന്നെ വേറെക്കറിന്റെ ആവശ്യം വരൂലല്ലേ
അതെ പിന്നെ വേറെ കറേഷല്ല ഇവിടെ അല്ലെങ്കിലും ഈ ഉപ്പേരി ആയ പിന്നെ ഉപ്പേരി മാത്രം മതി കറിന്റെ ഒരു ആവശ്യമല്ല എന്തെങ്കിലും ഒരു സാധനം കൊണ്ട്
വൈക്കും
തൈക്കു
ഓ ഇവിടെ പറ്റില്ല ഇവിടെ കറി നിറുബന്താണ് അതുപോലെ അധിക്കരു പേരി വേണോ ഒരു മീൻ പൊരിച്ചത് അല്ലെങ്കിൽ ചിക്കൻ വറുത്തതും തീരുന്ന
അതെ
അതെ ഉപ്പേയില ഒന്നും കൊണ്ട് ഭക്ഷണമായി കേഴക്കാൻ കഴല്ല
അതേ
എന്തെിലും ഒരു കറി താളിപ്പായാലും എന്തോലും ഒന്ന് വേണം
ആണല്ലേ എന്താ എന്ത് നിങ്ങള് ചോറക്ക് നിന്ന കഴിഞ്ഞാ എന്താ പിന്നെ പരിപാടി ഉണ്ടാല്
കുട്ടൊക്കെ കഴിച്ചണ്ട് ഇൂടെ ഇങ്ങനെ കിടക്കുകയാണ് ഇങ്ങനെ മക്കള് വരാനായില്ലേ അപ്പ എന്തേലുമൊക്കെ ചായക്ക എന്തെേലൊക്ക അടി കൊണ്ടന്ന ചെപ്പോ സ്നാക്സ് വാങ്ങിട്ട് വരും
അതെ ഞാൻ പിന്നെ ചോറക്ക തിന്ന കഴിഞ്ഞാൽ പിന്നെ പുസ്തകമൊക്കെ വായിക്കലാണ് ലൈബ്രറിയിലേ വായനശാല നിങ്ങൾ ലൈബ്രറി വായിക്കാറുണ്ടോ
ഞാൻ ലൈബ്രറിന്നന്ന് വായിക്കാറില്ല എനിക്ക് വായന ഇഷ്ടല്ല
ഇഷ്ടല്ലേല്ലേ പക്ഷെ നിങ്ങിങ്ങനെ വായിച്ചോക്ക ഈ നോവൽ കഥകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വായി ണണ്ടെങ്കില് കൂടുതൽ ഇന്ററസ്റ്റ് കൂടും നമുക്ക് അപ്പൊ പിന്നെ ഫോണിൽ തന്നെ അടിച്ചോക്കെ കിട്ടല്ലോ നിങ്ങള്ൾ മറ്റേ ബഷീറിന്റെ ഇതൊന്നും വായിച്ചിട്ടില്ല
ബഷീറിന്റെ ആട് അതൊക്കെ വജിപ്പാത്തുമ്മയുടെ ആടില്ലേ അതൊക്കെ വായിച്ചിട്ടുണ്ട് നമ്മള് സ്കൂൾ പഠിക്കണ സമയത്ത്
അതെ അയിന്റെ ആവശ്യംണ്ടായിണ്ടാവുംല്ലേ
അങ്ങനെയൊക്കെ പഠ അതെ
അത് നല്ലൊരു കഥയാണ്
അതെ പ്രേമലേഖനം അത് വായിച്ചിട്ടുണ്ട്
പിന്നെ ആടെ ജീവിതം
അതെ ആട് ജീവിതം ആട് ജീവിതണല്ല സിനിമയായത് ഓ ആ സിനിമ കണ്ടിട്ട് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്
അതെ അതുപോലെ എനിക്ക് ഇഷ ഇഷ്ടപ്പെട്ടത് ന എന്ന് എറെ മൊയ്തീന് അതൊക്കെന്ന് പറഞ്ഞ നമ്മളെ ജീവിതക്ക അത എടുത്താണ്ട് സിനിമയാക്കുന്നാണല്ലോ അത് അത് എനിക്ക് ഭയങ്കര ഇഷ്ടായി
അതൊക്കെ നല്ല രസല്ല ആ അത് കണ്ടന്ന് സിനിമകളൊക്കെ കണ്ട കണം
ആത
സിനിമ കാണും അങ്ങനത്തൊക്കെ ചെയ്യും ഭായനോട അല്ലേ ഇത് താല്പര്യല്ല
ഞാനിങ്ങനെ ലൈബ്രറി അങ്ങനെയൊക്കെ വായിക്കും പിന്നെ കുട്ടികൾക്കായാലും പത്രം കാര്യങ്ങളൊക്കെ വായിപ്പിച്ചുും പഠിപ്പിക്കും അങ്ങനെ ആകുമ്പോ കുട്ടിക്ക് വായനാശീൽ ഉണ്ടാവുംലോ
അതെ നിങ്ങളുടെ ഹോബി ആയിരിക്കൂല്ലേ വായന
അതെ ഞാനെ എങ്ങനെ ഇനിയിപ്പോ ഫോണിലായാലും എന്തെങ്കിലും- ആരെങ്കിലും എന്തെങ്കിലുയൊക്കെ എഴുതി വിട്ടാലും ഈ ചെലവരൊക്ക ഉണ്ടാവല്ലേ യാത്ര വിവരണൊക്കെ- എുതി
അതെ അതെ
എങ്കിലും പോയാല് നമ്മള് യാത്രാവിവരണം ഉണ്ടാക്കുല്ലോ അത് ഒക്കെ വായിക്കുന്ന എനിക്ക് നല്ല ഇഷ്ട്ടാണ്.
ഓ
അങ്ങനെ ഞാൻ എഴുതാറുണ്ട്. എവിടെയെങ്കിലും ഒക്കെ പോയി വന്നാല്
ആഹ
എഴുതാറുണ്ട് ഡയറി എഴുതുന്ന മാതിരി ഇങ്ങനെ വ വായി ക്കുന്നത് ഇങ്ങനെ എഴുതി കുറിക്കാറുണ്ട് പിന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോ ഇപ്പ പണ്ട് തന്നെ നമ്മള് ഈ സ്കൂളൊക്കെ കഴിഞ്ഞ് വരുമ്പയെ ഏഴാം ക്ലാസും, പത്താം ക്ലാസ്, പ്ലസ് ടു, ഒക്കെ നമ്മ ഓട്ടോഗ്രാഫ് ഉണ്ടായിരുന്നല്ലോ.
അതെ.
ക്കന്ന് പറഞ്ഞ ഞമ്മളിപ്പം വായിക്കുമ്പോ നല്ല രസം
അതെ അതെ
നമ്മള അങ്ങനെ എഴതി വച്ചോണ്ട് ഇപ്പഴത്തെ കുട്ട്യാക്കൊന്നും അത് ഇല്ല്യാട്ടോ ഓട്ടോഗ്രാഫ് പറഞ്ഞ സംഭവം ഒന്നും ഇല്ലല്ലോ?
ഇന്നന്നെ
അതൊക്കെ ഇപ്പ മറിച്ച് നോക്കുമ്പോ നല്ല രസാണല്ലോ അന്ന് നമ്മൾ എഴുതി വെച്ചത്. ക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങൾ എഴുതി വെച്ചാ പിന്നീ നമ്മൾ വായിക്കുമ്പോൾ ഒരു നല്ല രസമായിരിക്കും അത്
നമ്മൾ മക്കളെ നമ്മള് നമ്മളെ എഴതിതൊക്കെ വായിക്കുമ്പോ ഒരു
രസായിരിക്കും പിന്നെ ഞമ്മൾക്കും തന്നെ നമ്മളുടെ ഓർമ്മകളൊക്കെ ഒന്ന് അയി നോക്കിയല് ഒന്കൂടി പുതുക്കും ചെയ്യാ. ഇങ്ങനെയൊക്കെ ആയിരുന്നു അന്നൊക്കെ നമ്മളെന്നുള്ളത്, അങ്ങനെ ഞാന് ഡയ എന്തുപോലെ വായനയും
അതൊക്കെ ഇങ്ങനെ കൊണ്ടുപോകും. കുട്ടികൾ കുട്ടികളോടും ഞാൻ പറയലുണ്ട് ഇങ്ങനെ ഡയറിഎഴുതണം. ഇപ്പൊകൊന്നന്നാല് ഒന്നാം ക്ലാസ് മുതലേ അവിടന്നന്നെ
ഡയറി ഉണ്ട് സംയുക്ത ഡയറി എന്നുപറഞ്ഞിട്ട് ഒരു ഡയറി ഉണ്ട് ഇപ്പോ
അതെ. പിന്നെ അതിന്റെ തന്നെ ചിത്രം വരക്കാൻ പറയില്ലേ? എന്ത് സംഭവിച്ചേന്ന് അതൊക്കെ ഒരു നല്ല കാര്യമാണ് കുട്ട കുട്ടിയക്ക് വേഗം മലയാളം പഠിക്കാനും ഇമ്പ്രൂവ് ചെയ്യാനും
അതെ ആ അവിട തുടങ്ങിക്കണ് പ്പിലൊക്കെ അങ്ങനെ തുടങ്ങി സംയുക്ത ഡയറിറഞ്ഞിട്ട് നടന്നത് എന്താന്ന് വെച്ചാ പിക്ചർ രൂപത്തിൽ വരക്കുകയും ചെയ്യാം അത് ഡയറി ചെയ്തും ചെയ്യാം പിന്നെ കുട്ടികളുടെ കൈയക്ഷരം നന്നാവാനും അവർക്ക് എല്ലാത്തിനും നല്ലതാണല്ലോ ഡയറി എഴുതുന്നത്
ആഹ് അപ്പോ നമ്മള പ്പോഴും ഈ ഫോൺമലും കാര്യങ്ങളിലാ അത് ഇങ്ങനത്തെരോ സംഭവങ്ങൾ ചെയ്താലേ
ആ അതെ.
പിന്നെ മലയാളം ഇംഗ്ലീഷ് ലൈബ്രറി ഒക്കെ വായിച്ച മുക്ക് കൂടുതൽ ഇംഗ്ലീഷ് അറിവും കിട്ടും. ഇപ്പൊന്നും അങ്ങനെ സംഭവങ്ങൾ ഇല്ലല്ലോ.
ഇംഗ്ലീഷ് ഞാന് കൂടുതൽ വായിക്കാറില്ല. മ മലയാളാണ് കൂടുതല് വായിക്കാറ്. ഇപ്പൊ ഇനി എനിക്ക് ഇംഗ്ലീഷ് ചും ആ നോക്കണം എന്നുണ്ട്
മ്മ്
ഇപ്പൊ ഇംഗ്ലീഷ് നോവലൊക്കെ കൂടുത അതെ ഞങ്ങളവിട വായനാശാലൊണ്ട്. അവിടെ പോയാ നമുക്ക് ആയ്ചെൽ ഒരുസം ലൈബ്രറി ഇട്ത്ത് പോരാ അതെ അപ്പോ നമ്മള് അഞ്ച് രൂപെ അങ്ങനെക്കെ കൊടുത്താല് നമുക്ക് ലൈ ബ്രറി കിട്ടും അപ്പോ പിന്നെ- കുട്ടികൾക്കായാലും സ്കൂളില് ഇപ്പ ലൈബ്രറി ഇണ്ടല്ലോ
അതെ
അവിട്ന്ന് അതുപോലെ കൊണ്ടന്നാലൊക്കെ വായിക്കും പിന്നെ അതുപോലെ കുട്ടികൾക്കൊക്കെ ഞാന്പ്പതന്നെ ബാലരമ അതൊക്കെണ്ടല്ലോ കഥാബുക്ക്കള് അതെക്കെ ചിത്രരു അതെ ചിത്രരൂപത്തിലായൊണ്ട് അവർക്ക് വായിക്കാനും ഇഷ്ടായിരിക്കും കഥകള് കേൾക്കാനൊക്കെ
പലപ്പൊട് അതെ ഓൽക്ക് കൊടുക്കാനുല്ല
മലയാളും ന്തൊക്കെ വായിക്കാനേ വേഗം അറിം
അതെ
അല്ലെങ്കി ഓല് വെറും ഫോണ് മ്മലാകെ
അതെ അതെ
തേ അങ്ങനെ ഞ്ഞം പിന്നെ അമ്മള് ചെയ്യ്ന്നെ കാൻണം കാണ് ണത് പോലെണല്ലോ കുട്ട്യേള് പഠി ക്ക്ന്നത് നമ്മളെന്താണോ ചെയ്യ്ന്നത് അത്
ഇവിടെ അങ്ങനെ ടിവിം കണ്ടങ്ങനെ ഇരിക്കും ടിവി ചെറിയ കാർ ട്ടുണുകളും അങ്ങനെക്കെ അല്ലാതെ വായനന്നുല്ല വായന സ്കൂൾത്തെ ബു ക്ക്‌ട്ത്ത് വായിക്കാൻ തന്നെ അവർക്ക് മട്യാ ഇങ്ങള് ഇങ്ങനെ ശീലിപ്പിച്ചോണ്ടായിരിക്കും ഇങ്ങളെ മ ക്കള് അങ്ങനെ വായിക്ക്ണെ
അതെ അപ്പങ്ങളും അങ്ങനെക്കെ നോക്കി ചെയ്യാൻ നോക്കി അപ്പൊ കുട്ട്യാ ക്ക് കൂട്തല് ഇപ്പ നമ്മള് കൊറെ ട്യൂഷനും കാര്യങ്ങളും ഒറ്റക്ക് കൊട്കാണല്ലൊ ഇപ്പ വായിക്കാൻ പടിക്കാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ആയാലും മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത കുട്ടികളെക്കെ എത്രോ ണ്ടല്ലോ ഇപ്പൊ വല്ല്യാ ക്ലാസിലെത്തിയാ തന്നെ മലയാളം എഴുതാനും വായിക്കാനും അറീല അതൊക്കെ നമ്മള് ചെറുപ്പത്തിലെ കുട്ട്യാളെ ശീല ക്ക്ന്ന രീതിയാണല്ലോ നമ്മള് ഇങ്ങനെ സ് സ്കൂൾന്ന് പഠിക്കുന്നൊരു പഠിപ്പ് മാത്രം ആക്കിയാണ്ട് വീട്ടിലെത്തിയാ ഒന്നും നോക്കൂല്ല്യ കുട്ട്യാളെ പറ്റി ചിന്തിക്കുല്ല അങ്ങനായ കുട്ട്യേള്തന്നെ പിന്നെമ്മക്ക് എത്ര അവരെ പട് പ്പിച്ചിട്ടും കാര്യണ്ടാവുല. കൊർച്ച് വല്യ ക്ലാസ് എത്തിയാല്.
അതെ.
ആ അപ്പം നമ്മള് ചെർ പ്പത്ത് തന്നെ അവര്ടെ ഇടേലൊക്കെ വായനിം അത് അതെ ഡയറി ക്കെ എന്നു എഴുതിപ്പിക്ക. അതുപോലെ സ്കൂൾല് എന്തൊക്കെയാണോ നടന്നത് അതൊക്കെ കുട്ടിയോട് ചോദിക്ക അങ്ങനെ നമ്മളായിറ്റൊരു ക് ആശയവിനിമയം നടത്തണം കുട്ട്യാളായിട്ട്. നമ്മള് നമ്മള് അവര് സ്കൂൾട്ട് വരുമ്പോ നമ്മള എന്തെങ്കിലും ജോലിയിലൊ അല്ലെങ്കില് ഫോണ്മ്മ കളിക്കാനോ അവരതുപോലെ കളിക്കാന് അങ്ങനെ പോയി നമ്മള് തമ്മില് ഒരാശയവിനിമയ ഇല്ലാതായാല് ഇങ്ങനെ കുട്ട്യാളും തന്നെ അയ്‌ലൊന്ന് പിന്നൊരു താല്പര്യണ്ടാവുല. അവര് അവര്ടെ വൈക്ക്ങ്ങ നട്ക്കും. നമ്മള് നമ്മളെ വൈക്കും നട്ക്കും. അങ്ങനെയാവുമ്പൊരു അകൽച്ച വരും കുട്ടിൾ
അതെ.
അപ്പൊങ്ങള് ഇങ്ങനെ വായന, എഴുത്ത് അതുപോലെ കമ്മ്യൂണിക്കേഷനൊക്കെ ണ്ടാക്ക. കുട്ട്യള് തമ്മില് അപ്പൊങ്ങനെ ഈ ഉച്ച സമയം അ മ്മള് ഭക്ഷണക്കെ കഴിച്ചിര്ന്ന് ഒരു ലൈബ്രറിക്കെ വായിച്ച് അങ്ങനെ ഇര്ക്കുന്ന ഇൻക്കിഷ്ടാണ്. ഇക്ക് ഇങ്ങനെ ഈ കഥകള് കേൾക്കാനേ
അതെ നോവല്ല് നല്ല നല്ല കഥകൾണ്ടാവൂലെ?
ഇപ്പ ഞ്ഞ് നമ്മള് സിൻമ കാണണെന്നുണ്ടെങ്കിൽ ഇൻക്ക് ഇപ്പത്തെ മൂ സിൻമയെക്കാൾ എനിക്കിഷ്ടം പണ്ട്ള്ള സി സിൻമകളും അതിലെ കഥകളും അതൊക്കെ ക്കെർഞ്ഞാല് കൂടുതലും ജീവിത കഥയാര്ക്കും. ഇപ്പത്തെ ഫുള്ള് ഇപ്പത്തെ കുട്ട്യേളെ ജൻസി കുട്ട്യേളെ ഇതൊക്കെയാണല്ലോ പ്രണയം കാര്യ അങ്ങൻത്തൊക്കൊരു ഒരു കഥണ്ടാ
കഥല്ല. പണ്ടത്തെ സിനിമകളിലേന്യല്ലോ നല്ല
കഥയും ഉണ്ടായിരുന്നു കോമഡി ഉണ്ടായിരുന്നു. അതുപോലെ അമ്മളെ ആകാശ
എല്ലാവർക്കും ഒപ്പം ഇരുന്ന് കാണാൻ പറ്റി സിനിമകളേനി. ഇപ്പൊ അങ്ങനെ മക്കളും രക്ഷിതാകൊപ്പം ഇര്ന്ന് കാണാൻ പറ്റാത്ത സിനിമകളാണ്.
അതെ പിന്നെ അമ്മളെ ആകാശദൂതൊക്കെ കണ്ട് എത്രേ കരഞ്ഞി ഇണ്ട്. ആകാശദൂതൊക്കെ എന്ത രസായിരുന്നു. അത് ഇപ്പോഴും ഞമ്മൾട്ടാ കണ്ടാല് നമുക്ക് അര്ച്ചില് വരൂലേ. അത്രത്തോളം അയിന്റെ അഭിനയം ഉണ്ടല്ല അയ്ല് അപ്പൊ അതു അതൊക്കെ നോവല് ഇണ്ടല്ലോ. ആകാശദൂതൊക്കെ നോവല് ണ്ടല്ലോ. അതെ അങ്ങനെ അതുപോലെ സല്ലാപം
ആഹ് അതൊക്കെ നോവലുണ്ട് ലെ
അപ്പൊ ഈ നോവലുകള് സിനിമകളാക്കിയതും ഒക്കെ നല്ല ര
നല്ല അതെ അതെ
അപ്പോ ആഹ് ഓക്കേ എന്നാ ശരി ആഹ് ഓക്കേ